ആഹ് നമ്മുടെ സബ്ജക്ട് എന്നാ ആയിരുന്നു
വായന അല്ലെങ്കി പുതിയ വായന ഉം ആഹ്
ആഹ് ഞാന് പൊതുവെ വായനയൊന്നും ഉള്ള കൂട്ടത്തിലല്ല. പിന്നെ ഇവടെ നോവൽ എനിക്ക് കുറച്ച് ടൈപ്പെയ്യാൻ കിട്ടിയിരുപ്പുണ്ട്. അങ്ങനെ ടൈപ്പിങ് എയ് ചെയ്യുമ്പം
ആഹ്.
അയിന്റേതായ രീതിയില് ചെറിയ മാറ്റമൊക്കെ ഉണ്ട്.
ആഹ് അതെങ്ങനെ നോവൽ ടൈപ്പിയ്യാൻ കി
അത് ഇവിടെ എന്റെ എൻ്റെ ആന്റീടെ പരി ചയത്തിലുള്ള ഒരു സാറ് തന്നതാണെ. വീട്ടി ഇരുന്നോണ്ട് കൊറെ നോവൽസ് ഉണ്ട്. അപ്പൊ അത് ടൈപ്പ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം വാട്സപ്പില്
അത് ശരി ആ
ആ അവരന്നേരം അത് കോപ്പി ചെയ്തിട്ട് പ്രിന്റ് എടുക്ക പ്രിന്റ് എടുത്ത് കഴിയുമ്പോൾ എഫൗർ ഷീറ്റ് യാലെ പ്രിന്റ് എടുക്കുന്നത് അപ്പോ അതിന് ഒരു പേജിന് തെറ്റ ഉണ്ടെങ്കിൽ പത്ത് തെറ്റ് ഇല്ല എങ്കില് പതിനഞ്ച് രൂപ വെച്ച് കിട്ടും
അത് ശരി ആ
ആ എന്റെ രണ്ട മൂന്ന് ഫ്രണ്ട്സ് ചോയിച്ചു അപ്പോ അങ്ങനെ അയിനെ പറ്റി വേറെ ആർക്കും കൊടുക്കുന്നുണ്ടോ അങ്ങനെ അറിയത്തില്ല അയിനെപ്പറ്റി ഒന്നും പറഞ്ഞൂല്ല പിന്നെ ഞാൻ ഈ വർക്ക് ചെയ്തേന്റെ പൈസയാണെല് കൊറേ താമസിച്ചിട്ടേ എനിക്ക് കിട്ടിയതെ
അ ത് ശരി ആഹ്
അതുകൊണ്ടും കൂടെ ഞാൻ ഇങ്ങനെ മടിച്ചു നിക്കുവാ
അങ്ങനെയുള്ളത് നമുക്ക് മറ്റൊരാൾക്ക് റെക്കമെന്റ് ചെയ്യാൻ പോലും
ചെയ്യാൻ പറ്റത്തില്ല കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ഒക്കെ കിട്ടുവായിരുന്നെങ്കിൽ കൊഴപ്പ ഇല്ലായിരുന്നു
ആഹ ശെരി പിന്നെ എന്താണ് വായന ഞാൻ നല്ല വായിക്കും
ആ എന്റെ അനിയൻ വായിക്കുന്നുണ്ട് ലൈബ്രറിൽ പോയി ബുക്ക് ബുക്കും പുസ്തക അല്ല ബുക്കൊക്കെ എടുത്തോണ്ട് വരും അവൻ ജോലിക്ക് പോമ്പോ എന്നോട് പറയും ചേച്ചി യിരുന്ന് വായിച്ചു പഠിച്ചോണം എന്ന് പറയും നമ്മള് ശരീന്ന് പറഞ്ഞിട്ട് വെക്കും ഞാൻ വേറെ പണി
ഉം ഇപ്പൊ പുതിയ കൊറേ നോവലുകൾ വന്നിട്ടുണ്ട്
ഏഹ് എങ്ങനെ എങ്ങനെയ വായിക്കുന്നെ മറ്റേ ലൈബ്രറിയിൽ പോയി എടുക്കുമോ
അല്ല ഞാന് എനിക്ക് ഞൻ ഇപ്പൊ കുറച്ചു ഇട ആയിട്ടൊള്ളൂ ജോലി റിസൈൻ ചെയ്തിട്ട് അപ്പൊ പിന്നെ സാലറി കയറണേനനുസരിച്ച് ഓരോ മാസവും ഓരോ ബുക്ക് അല്ലെങ്കിൽ രണ്ടു ബുക്ക് വീതം ഇങ്ങനെ വാങ്ങിക്കും എന്നിട്ട് ഫ്രീ ടൈമില് ഇരുന്ന് ഇങ്ങനെ ഡി സി ബുക്സ്ന്നൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് വാങ്ങിക്കും എനിക്ക് ഇങ്ങനെ എന്താണ് ഇങ്ങനെ ആപ്പ് വഴിയൊക്കെ ഫോ ഫോണില് ബുക്സൊക്കെ വാങ്ങീട്ട് അങ്ങനെ വായിക്കാൻ ഭയങ്കര ഇഷ്ടാ അപ്പൊ വാ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഞാൻ വെച്ചിട്ട് വായിക്കാറ് പുതിയ ബുക്കുകളൊക്കെ അങ്ങനെ വാങ്ങിക്കും അങ്ങനെ വായിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ട്ടമുള്ള എഴുത്തുകാരി കെ ആർ മീരയാ
എനിക്കറിയത്തില്ല എനിക്ക് ആക പാടേ ഇൻട്രസ്റ്റ് റ്റ് തോന്നി ഒറ്റ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട് ഏതാ അറിയോ മറ്റേ എ പി ജെ അബ്ദുൾ കലാമിന്റെ അഗ്നി ചെറകുകളില്ലേ എപ്പഴാ ഇൻട്രസ്റ്റ് തോന്നിയേ ന്ന് അറിയാവോ ഹൈസ്കളിൽ പഠിച്ചുകോണ്ട് ഇരുന്നപ്പോ മറ്റേ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഒരു ചാപറ്റർ ഇല്ലേ ഇംഗ്ലീഷ് ന് അത് പഠിപ്പിച്ച കഴിഞ്ഞപ്പോ തൊട്ട് അങ്ങേര്ടെ ഭയങ്കര ആരാധികയായിരുന്നു ഞാന്
അത് ശരി ഉം
എങ്ങനെയേലും ആ ഒരു ബുക്ക് സംഘടിപ്പിച്ച് എനിക്ക് വായി ക്കണന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എന്നിട്ട് ജോലിക്ക് എറങ്ങി കഴിഞ്ഞപ്പം ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് ഇങ്ങനെ ബുക്ക് ആയിട്ട് ആൾക്കാര് വന്നേ അന്ന് അതിനാത്ത് അഗ്നിച്ചിറകുകളുണ്ട് ഞാൻ മേടിച്ചു മേടിച്ച് രണ്ടു ദിവസം കൊണ്ട് ഞാനത് മൊത്തം വായിച്ചു തീർത്തു അത്രക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നെന്നെ എനിക്കത് വായിക്കാനായിട്ട്
ആഹ് വായനേല് നമുക്ക് ഇൻട്രസ്റ്റ് വന്നാ അങ്ങനെയാണ് എത്ര വായിച്ചാലും
താല്പര്യം തോന്നിക്കഴിഞ്ഞാല്
അതന്നെ ആ അതെ അതെ അതെ ഞാൻ കൊറേ നോവലും അതുപോലെ തന്നെ സ്റ്റോറീസും ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചു വെക്കും പിന്നെ പുതിയ അപ്ഡേറ്റ്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ സർച്ച് ചെയ്യും അങ്ങനെ ഞാൻ കേ ആർ മീരയുടെ ഒരു നോവല് പോലും വായിക്കാത്തെ ഇല്ല അത്ര ആരാതികയാ ഞാൻ അങ്ങനെ ക ട്ടക്ക് നിന്നിട്ട് വായിക്കും പിന്നെ അത്പോലെ തന്നെ ഇപ്പൊ എല്ലാം നാ ഇപ്പൊ എന്ത ഏറ്റൊ പ്രിയപ്പെട്ട എന്നോട് ബെന്യാമിന്റെ നോവലേള്
ആഹ് ആഹ് ആഹ് ഞാൻ വണ്ടി മനോരമയില്ലെ മനോരമ നോവല് നോവലിയിട്ട് വരുവേലെ
ആഹ് നോവല് ആഹ്
അത് വായിക്കുവായിരുന്നു. ഇപ്പം അതിന്റെ ഒരു പ്രാക്ടിക്കൽ വേർഷനല്ലെ സീരിയല് അന്ന്ട്ട്പ്പൊ സീരിയലിന് അടിപ്റ്റ
ഏഹ് സീരിയൽ ആണല്ലെ
ആഹ് അങ്ങനെ പോവും വല്ലാതെ വായിക്കാനായിട്ടൊന്നും ഇരിക്കത്തില്ല
ആഹ് ഇപ്പൊ പഴയ സീരിയലൊക്കെ പോലെ തന്നെ നല്ല കഥള്ള സീരിയല്കളെന്നേണൊ
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ എല്ലാ വീട്ട്ലും നടക്ക്ന്ന അമ്മായിയമ്മ പോര് തന്നെ ആയി എല്ലാ സീരിയേലും വാപ്പാന്നറഞപ്പ വഴക്ക് പറയാർന്നു എന്നെ ആഹ് ഇരുന്ന് കണ്ടു പഠിക്കടീ കണ്ടു പഠിക്കടീ നിനക്ക് പോയി അഭിനയിക്കാ ചെയ്യണമ എന്നും പറഞ്ഞോണ്ട് വഴക്ക് പറായ്രുന്നു സീരീല് കാണുമ്പൊ
ആഹ് ചിലേർക്ക് ഇഷ്ടല്ലാ
ആഹ് ഇവടെ പപ്പായും അനിയനും കാണത്തില്ല. അമ്മച്ചിക്ക് പിന്നെ വെച്ച് കൊട്ത്താലെ കാണൊള്ളു പിന്നെ ഞാനാ മെയിനായിട്ട് നിക്ക്ന്നെ വഴക്ക് ഉണ്ടാക്ക്ന്നെ പിന്നെ ഇതിപ്പൊ ഫോണിലെല്ലാം കാണാവല്ലൊ
ആഹ് അതെ അതെ അതെ
എന്ന് ഇന്ന് വൈകുന്നേര്ത്തെ സീര്യേല് ഇന്ന് രാവിലെ കാണൊ ന്ന്ണ്ടെങ്കി അങ്ങനെ കാണ അയിനുള്ളൊര് സീ സൈറ്റ് ഞാനെല്ലാ റെഡിയാക്കി അതിലെ എന്നും കാണുന്നെ വേറെ ഒന്നിനും സമയം കണ്ട ത്തീലേലും അതിന് സമയം കണ്ടെത്തും കെട്ടോ
അയ് ശരി ഉം ഉം
അത് കഴിഞ്ഞ്ട്ടാ മെയിൻ ഏഹ് ബാക്കി പരിപാടികൊക്കെ പോവൊള്ളു
അയ് ശരി ആഹ്
അത്രക്ക് അടിക്റ്റ
ആഹ് വായിച്ചില്ലെലും സീരിയല് കാണുന്ന്
ആഹ് പിന്നെ വേറൊര് ബുക്ക് ഞാൻ മേ ഓഡ്രീതാര്ന്നു ഈ ഞാനഗങ്ങാന്ന് പറയഞ്ഞോണ്ട്ള്ള ഒരെണ്ണമില്ലായിര്ന്നൊ
അതെ എന്താ
ഈ ഫെയ്സ്ബുക്കിലൊക്കെ കാണാൻ ഇല്ലായിരുന്നൊ ജ്ഞാനഗംഗ
അതേയ്
ആഹ് ഫ്രീ ആയിട്ട് അയച്ച് കൊട് ന്നൊക്കെ പറഞ്ഞോണ്ട് അവര് പരസ്യം ഇട്ടേക്ക്ന്നായിരുന്നു നിങ്ങടെ അഡ്രസ്സ് തന്നാ മതി ഫ്രീ ആയിട്ട് സാധനം അയച്ച് തരുവെന്ന് ഈ മെഡിവോഷൻ ലായിട്ടുള്ളാ ഭാരതീയ്യ ഇ ഇതിഹാസത്തെ പറ്റീം ഈ മുനിമാരെ പറ്റിയും അങ്ങനെയറി ള്ളതൊക്കെയാ
അത് ശരി ആഹ് ഇന്ന്ട്ട്
ഞാനയിന് ഇവര് ചുമ്മാ പറയുന്നാണോന്ന് അറിയാൻ വേണ്ടി ഞാനയിന് എന്റെ അഡ്രസ്സ് കൊട്ത്തു... ഒരാഴ്ച കഴിഞ്ഞപ്പൊ നിങ്ങടെ എനിക്കിതെന്റെ ഓ വീട്ടി സാധനം വന്നു
അത് ആഹ് ആഹ് വെല്യ ബുക്കാണൊ
ആഹ് അത് സംഭവം അത് ഇവടെ ഇപ്പൊ ഇരിപ്പില്ല കെട്ടൊ ആഹ് അത് ബുക്ക് ഓർഡർ ചെയ്ത് അത് ഓർഡർ ചെയ്ത് ജസ്റ്റ് എന്നതാണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയാ ഓർഡർ ചെയ്തത് കിട്ടി കഴിഞ്ഞപ്പൊ ജസ്റ്റൊന്ന് നോക്കി അതേപോലെ എട്ത്ത് അലമാരീലെടുത്ത് വെച്ചു
അതേ അതില് പുരാണിക്കായിട്ട്ള്ള കാര്യങ്ങളാണോ പുരാണപരമായിട് ട്ടുള്ള കാര്യങ്ങള്
ആ അങ്ങനെയൊക്കെ എനിക്കിഷ്ടവാ ഈ രാമായണോം ഭാഗവതോം അങ്ങനെയൊക്കെയൊള്ളതൊക്കെയില്ലേ അതൊക്കെ ഞാന് വായിക്കുവായിരുന്നു ഇവിടൊണ്ട് അയിന്റെയൊക്കെ പുസ്ത കം ഒണ്ടായിരുന്നേ വെല്ലിമ്മേം വെല്ലിച്ചനും ഒള്ള സമയത്താ, വെല്ലിച്ചനെല്ലാ മാസ് ഇപ്പ ഈ ഈ കർക്കിടക മാസത്തിന് എല്ലാ ദിവസവും ഇരുന്ന് രാമായണം വായിക്കും
അതെ ആ ആ ആ
പിന്നെ അല്ലാതെ കർക്കിടമാസം അല്ലാത്ത മാസം ഈ രാ ഭാഗവതം ഇല്ലേ ഭാഗവതം ഇരു ന്നു വായിക്കും അപ്പ ഞാനിങ്ങ എനിക്കും അതു ഭയങ്കര ഇന്ട്രെസ്റ്റാ അയ് അയിന്റെതായ ഒരീണ ത്തിയല്ലേ പാടുന്നേ
ആ അതെ അതെ
ആ അന്നേരം ഞാനും ഇങ്ങനെ പോയി അടുത്തൊക്കെ ഇരിക്കും എനിക്ക് ആ ഒ ഈ നമ്മടെയീ ഹിന്ദ അല്ല ഹിന്ദുസ് ഇതിന്റെ ഐതിഹ്യം പ്രകാരം ഈ എന്നതാ ഇതെടുക്കുവേലേ, കണ്ണടച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു ചാപ്റ്ററെടുത്ത് കഴിയുമ്പോഴത്തേനും
പേജ് വഴുക്കുക എന്ന് പറയും. പേജ് വഴുക്കുക പഴുക്കുക അങ്ങനെ എന്തോട്ടല്ലേ പറയ
ആ എങ്ങനെയാ പറയുന്നേന്നറിയത്തില്ല അന്നേരം അതിനകത്ത് പറയുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫ് ഇ നടക്കാൻ പോകുന്നെ അങ്ങനെ ഞൻ എടു ട്ടു ഞാന് അച്ഛന അച്ഛന്റെയ് കൊടുക്കുവായിരുന്നു അപ്പൊ അച്ചാഛൻ അയിന്റെ അർത്ഥം പറഞ്ഞു തരുവായിരുന്നു.
അത് ശരി ആ ആ
ഇപ്പ ആ സംഭവം എല്ലാം പോയെന്നേ ചെതലരിച്ചു പോയി
ആ അതൊക്കെ സൂക്ഷിക്കണ കാര്യങ്ങളാരുന്നു
അത് അലമാരിയെല്ലാം പോയാരുന്നു പണ്ടത്തെ വീട്ടിലേ
ആ അത് ശരി
ആ അപ്പങ്ങനെ അത് നഷ്ടപ്പെട്ടു അങ്ങനെ എനിക്കിഷ്ടവാരുന്നു രാ
പഴയ ആൾക്കാരൊക്കെ ഈ പുരാണപരമായിട്ടുള്ളതൊക്കെ വായിക്കണ കൂട്ടത്തിലാണ്.
പിള്ളാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണ്ട ഈ പണ്ടത്തെ മനുഷ്യര വെല്ലുമ്മേം വെല്ലിച്ചന്മാരൊക്കെ ഒള്ളപ്പം പിള്ളാർക്ക് പറഞ്ഞു കൊടുക്കണ്ടതാ ഇതൊക്കെ പക്ഷെ ഇപ്പോഴത്തെ വെല്ലിമ്മേം വെല്ലി ച്ഛനൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്നതാന്നറിയോ ആ നീ അമ്മയോട് മിണ്ടല്ലടി. അവള് നല്ലതല്ല അവളോട് കൂട്ടു കൂടല്ലെ.
അതന്നെ
അതാ പറഞ്ഞ് കൊടുക്കുന്നത്. ആഹ് ആഹ്
ഇപ്പങ്ങനെ പിള്ളേരൊന്നും അങ്ങനെ വായനയിലേക്ക് അധികം വര
ഓ ഇല്ല അവര് മൊത്തം ടി വി അല്ലേ കൊച്ചു ടി വി.
ഉം ടി
രണ്ടെണ്ണത്തിനെ കൊച്ചു ടി വി വെച്ച് കൊടുത്തിട്ടാ ഫോണിൽ സംസാരിക്കുന്നത്.
ആ ആ
ആഹ്
മറ്റേ ഒന്നുല്ലെങ്കി ടി വി അല്ലെങ്കി ഫോണ് ഈ രണ്ടു ആണ് കുട്ടികള് ആ ന്നാലേ കുട്ടികളിരി ക്കുള്ളു അല്ലെങ്കി ഇരിക്കില്ലിയാ.
ആഹാ നോവലൊക്കെ എഴുതാൻ ഇൻട്രസ്റ്റ് ആണൊ
ആന്നേ.
ഏഹ്
എഴുതാറുണ്ടോ
എന്തോ
എഴുതാറ്ണ്ടോ
എഴുതാറില്ല ഒരു നോവല് കഥ അങ്ങട്ട് എഴുതവാണെങ്കിൽ സിനിമയക്കാട്ടിലും വെല്ലുന്ന അടിപൊളി ഒരു കഥയായിരിക്കും എഴുതാനുള്ളത്
ആഹ് അതന്നെ അതെ
ഇടക്ക് ഒരു പ്രതികാരം എന്ന രീതിൽ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേണ്ടന്ന് വെച്ചു സിനിമ ഇറക്കാൻ പറ്റൂ ആഹ്
സബ്ജക്ട് ഉണ്ട് എഴു താനുള്ള ഒരു അവസരം കിട്ടും സമയി കല്യാണം കഴിച്ച സ്ത്രീകളെ സംബന്ധിച്ച് സബ്ജക്റ്റനൊരു
സബ്ജക്റ്റിനൊരു കുറവു ഇല്ല ആഹ്
എല്ലാവിടുത്തും ഒരേ പോലെണല്ലേ ആ കാര്യം ഉം
ആഹ് പിന്നെ ഒമ്പത അമ്പത്തി രണ്ട്
ആഹ് അമ്പ അമ്പത്തി മൂന്ന് അമ്പത്തഞ്ച് അമ്പത്താറ്
അതെ അതെ അതെ അമ്പത്തൊമ്പത് അറുപത് ആഹ്
ആയി